ആ പിന്നെ വേറെന്താ
വേറെ ൻങ്ങനെ ഇന്ന്ന്താ രാത്രികക്ക് ഫുഡ് ചോ ഒക്കെ ഒന്നായിട്ട് വെക്കല
ഏ രാത്രിഇവ്ടെ ചോറൊന്നുംപറ്റൂല. ഞങ്ങളിവിടെ ഓട് സോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനൊക്കെ. ഇന്നിപ്പോ ചപ്പാത്തിണ്ടാക്കണം. ഇന്ന് ഫിഷ് കറിണ്ട് അപ്പൊ ചപ്പാത്തിയാക്കണം.
പ്പത്തി ആണോ അവിടെങ്ങനെ ഫിഷ്ഒക്കെ കിട്ടിയേക്കാരലേ ഫിഷ് മീനൊക്കെ കിട്ടോ?
ആ മീൻ ഇപ്പ പൊതുവേഇല്ലല്ലോ ഇന്ന് കൊറായി മീൻ വാങ്ങീട്ട്. ബീഫ് ചിക്കനൊക്കെ വെക്കന്നെ ഇന്നിപ്പോ ഫിഷ് വാങ്ങിണ്.
അ കുടെ വീട്ടികൂടെ കൊണ്ട് അങ്ങനെ
അല്ലല്ല ഇവടെ ഷോപ്പ് എട്ത്ത്ണ്ട്. എട്ത്ത് ഞങ്ങളവിടെ ടൗണിലാ. അപ്പൊ അങ്ങനെ
ഉം. ഞങ്ങള് ചോറന്നെ.
ആ
മ് ആ ആ ഞങ്ങള് ചോറ് ഉച് വെച്ചത് ഇല്ലെങ്കിലിങ്ങനെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടാക്കും. ചോ ഇന്ന്ചോറ്ണ്ട്.
വെക്കും.
ആ എല്ലാരുംകഴിക്കും.
ആ ഹസ്ബന്റ് ഇവടില്ല?
ആ ഹസ്ബന്റ് ഇവിടണ്ട്. ഹസ്ബന്റ് വി നാട്ടില് തന്നെ നാ വീടിന്റെ ഒക്കെ പണിയാ. ഉം. ങ്ങളെ ഹസ്ബന്റ് ഇവിടണ്ടോ?
ആ ഇവടെതന്നെണ് നാട്ടി
ഹ് ഏ നിങ്ങക്ക് ആദ്യം മുതൽ അങ്ങനെ രാത്രി എന്തെങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കേണ്ടിരുംല്ലേ
ദ്യം മുതലേങ്ങനെ
എ ഏ
അത് ഓല്‌ ചോറയ്ക്കുല അങ്ങനെ എടക്ക് ആ കഴിക്കുല പിന്നെ എടക്ക് എപ്പളെങ്കിലും ഇപ്പമ്മള് കുടുങ്ങ്യൽ തൊക്കെ ആ കൊഴപ്പല്ലാ എന്നാലും വലിയ താല്പര്യം പിന്നെ ഓട്സ് ഒക്കാക്മ്പോ പെട്ടെന്നുണ്ടാക്കാം ബുദ്ധിമു
ആഹ് ആഹ് മക്കളൊക്കെ അതന്നെക്കാരല്ലെ കഴിക്ക
ആഹ് മക്കൾക്കും തന്നെ ചോറിനോട് വലിയ താല്പര്യ ഇല്ല
ഉം നല്ലതാണ് രണ്ട് ചെറി ചോറ് കഴിക്കാതൊക്കെന്നെ നല്ലത്
ആഹ് പിന്നോൽക്കൊക്കെ ഇ പോ ഉച്ചക്ക് സ്‌കൂ ക്ക്ള്ള ചോറും കൂടെ ഫുുള്ളാക്കൂല ൻ്റെ ചെറുത് പിന്നെ വൽ അതിന് വല്ല്യ കുഴപ്പില്ല ചെറിയ ചെറിയ മക്കളാ ഓല ചോറൊക്കെ ബാക്കി ആ ഫുഡ് ഇതല്ലേ സി ബി എസ് ഇ ആവോണ്ട് പ്രൈവറ്റ് സ്കൂളല്ലേ അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കൊ കൊണ്ടോണ്ടേ
ഏ ഇന്ന് രാവിലെ നിച്ച് അപ്പൊ രാവിലെ വെക്കക്കാരലെ ചോറല്ലേ ക്കെ ഏ അപ്പ നേര ത്തെനിക്കണ്ടിരല്ലേ ഉം ഉം
എന്താ വച്ചാല് ഒമ്പതരക്ക് സ്കൂള് ഇതാവും
ആഹ്
അപ്പോൾ ഒമ്പതരക്ക് തുടങ്ങും മൂന്നേ മുക്കാൽ ആവുമ്പത്തിന് വീടും അങ്ങനെയൊക്കെ ഇവര് എന്താ മറ്റേ ദ ആ ബസ്സുണ്ട് പക്ഷെ ഞൻ ഇവിടെ ക് മറ്റ് വണ്ടി എന്താ കുറച്ചുള്ളേക്ക് പോരണം
ആ അപ്പൊ ചെറിയ വണ്ട്യാ
ആ ഓട്ടോ അല്ല മറ്റേ എന്തല്ലേ വേന പോലത്തെ ഉം അങ്ങനെ വണ്ടി മറ്റേത് അവിടുക്ക് പ്പോ കൊറച്ച് നമ്മുടെ ഈ ബൈപ്പാസിലൊക്കെ വരിക മറ്റേ വലിയ വ ഉണ്ടാവും ബസ് ഉണ്ടാവും വിങ്ങറ്
ആഹ് ഇവള് പി
ല്ലാ ഗവൺമെന്റ് സ്കൂള്
പ്രീവെറ്റ്ന്നെ അവള് എൽ കെ ജി ആയൊണ്ടേ പ്രവെറ്റ് തന്നെയാണ് ഫുഡ് കൊണ്ടാവും സ്നാക്സ് അവിടെ ഉണ്ടാവും കൊടുക്കും നമ്മള് പൈസ കൊ ടുക്കലാ പിന്നെ ഫുഡ് കൊണ്ടോണം
അപ്പ എത്ര മണിയരാണ്
മൂന്നര വരെ ക്കെ ഇപ്പ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ നേര നേരത്തെ പോകണ്ട ഒമ്പതെ മുക്കാല് പത്ത് മണിക്കാണ് തൊടങ്ങ ഒമ്പതേമുക്കാലാവുമ്പോ പോയാ മതി ആ ചോറ് ആ ചോറ് കൊണ്ടോണ്ടിവരും
എന്നിട്ട അപ്പോൾ ഒന്നായിട്ട് എല്ലാവർക്കും ഒരുമിച്ചാ ചോറ് വെ ക്ക വീട്ടില് ആ ചോറന്നെ നൈ റ്റ് രാത്രികക്കും പറ്റോ
നമ്മള് വേവിളള അരി വെക്കയാണെങ്കിൽ അത് അപ്പൊ പറ്റും നമ്മള് വൈനാരൊക്കെ വെക്കൂല്ലേ വേവില്ലാത്തരിയൊക്കെ ആണെങ്കിൽ അങ്ങനെ വെക്കുമ്പോ അത് ഇതാവും ഉം പിന്നെ നേരത്തെ കഴിക്കണ്ടിരും
ആ ഞാൻ ഇവിടെ പിന്നെ ആറുമണിയൊ ആ ചോറ് തന്നെ ഉച്ചായാകുമ്പോഴേക്കും കുഴപ്പണ്ടാവില്ല രാത്രിയിലേക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവലില്ല പിന്നെ രാത്രിയങ്ങനെ കഴിക്കില്ലല്ലോ ഇനിയിപ്പോ കുട്ടികൾക്ക് എനിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊള്ളു അവർ ഇങ്ങനൊക്കെ കഴിക്കലുള്ളതാ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല
ഉം ഇവിടെ നേരത്തെ വെക്കുമ്പോൾ കുഴപ്പം ഉണ്ടാവും ഞാൻ പിന്നെ അവൾക്ക് പത്ത് മണിയാവും പോവാന് അപ്പൊ പിന്നെ അപ്പൊ ഊറ്റാൻ ഉള്ളതെ അതിന്മേൽ വെകുള്ളു ആ ആ.. പിന്നെ നിങ്ങൾ ട്രിപ്പൊക്കെ പോവേണ്ടോ
ഏ ട്രിപ്പ് തന്നെയല്ലേ ട്രിപ്പ് തന്നെയല്ലേ ആ നിങ്ങൾ പോവാലില്ലേ
ആ ഇടക്കൊക്കെ പോവും.
ആ ഓൽ അവിടെ ഷോപ്പിലേക്കാരം ല്ലേ.. റെഡ്മാർട്ടില് അല്ലെ.
അല്ല ഇവിടെ എന്താ വീടിന്റെയൊക്കെ പണിയാണ് തേപ്പിന്റെ അങ്ങനത്തെ
ആ അങ്ങനത്തെ പണി ആ അത് അഞ്ചുമണിയാകുമ്പോതെക്കും കഴിയുഅല്ലോ അല്ലേ
ആന്ന് ഉം ചില ദിവസം നേരത്തെ ചില ദിവസം നേരം വൈകീട്ട് അങ്ങനെയൊക്കെ തന്നെ
പിന്നെ പോകാല്ലോ നിങ്ങൾക്ക്
ആ ഞങ്ങൾ ഇടക്കൊക്കെ പോവും വല്ലാതൊന്നും പോവില്ല ലോങ് അങ്ങനെ പോവില്ല ഞങ്ങൾ ഇവിടെ അടുത്ത് ബീച്ചക്ക് അങ്ങനെയൊക്കെ പോവും ആ വണ്ടീല് വണ്ടിയിൽ
ആ ഞങ്ങൾ പോവൽ സ്കൂളിലേക്ക് സ്കൂളില്ലാത്ത ടൈമിലൊക്കെ പിന്നെ ശനിയും ഞായറൊക്കെ പോകും
ഏ എങ്ങനെ ഊട്ടി ലോങ് ട്രിപ്പാ പോല്
ആ ഊട്ടി കൊടൈക്കനാൽ ബാംഗ്ലൂര്
ഏ സ്റ്റേ ഒക്കെ ചെയ്യോ
ആ സ്റ്റേ അവിടൊയൊക്കെ പോയാൽ സ്റ്റേ ചെയ്യണ്ടേ നമ്മൾ അടി അപ്പൊ തന്നെ പോരാൻ കഴിയില്ല അങ്ങനെ ആകുമ്പോ ബുദ്ധിമുട്ടല്ലേ സ്റ്റേ
കഴിഞ്ഞ വെക്കേഷനിലൊക്കെ പോയിണ്ടാകും ല്ലെ
ആ വെക്കേഷനിൽ പോയി പെരുന്നാക്ക് പോയി ഊട്ടി പോയി പിന്നെ കക്കാടം പുഴയിൽ പോയി ഫുള്ള് ഫാമിലി ഫുള് എല്ലാവരും ഫാമിലിയുമായി മൊത്തം അങ്ങനെ പോയി സ്കൂൾ തുറന്നിട്ടാണ് ഇപ്പൊ പോയത് ആ സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ ഫാമിലി മൊത്തം പോയി സ്കൂൾ തുറന്ന പിറ്റത്താഴ്ച ആദ്യത്തെ ആഴ്ചയല്ല പിറ്റ ആ ബസ്സില് ആ എല്ലാരും എത്തുമ്പോൾ പിന്നെ അവിടങ്ങനെ അവിടെ സ്റ്റേ ഒരു ദിവസം നിന്ന് സ്കൂൾ തുറക്കേണ്ട പിറ്റേന്ന് ഞങ്ങൾ ശനിയാഴ്ച പോയി ഞായറാഴ്ച ഈ വൈകുന്നേരം ആയപ്പോഴേക്കും പോന്നു കുറച്ച് ഇവിടെ ഇതൊക്കെത്തന്നെ എടുത്ത് പറഞ്ഞാലൊരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ട്രാവലിങ്ങുള്ള സ്ഥലത്ത്
ഏ റിസോർട്ടേക്കാരം ല്ലേ
ആ പിന്നെ വയസ്സായത് കൊണ്ട് പിന്നെ റിസോർട്ടിൽ സ്റ്റേ തന്നെ ചെയ്യണം ഓല്ക്ക് വയസ്സായത് കൊണ്ട് പിന്നെ അങ്ങനെ ലോങ് ഒന്നും യാത്ര ചെയ്യാൻ കയ്യൂലല്ലോ ഊട്ടി മൈസൂർ ഒന്നും പോകൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ത്തക്ക് അങ്ങനെ എന്നിട്ട് അവിടെ സ്റ്റേ ആയി നിന്നു എല്ലാവരും പോയി പിന്നെ നല്ല രസെന്നു
ഈ യാത്രയൊക്കെ നല്ല രസെക്കാരം ല്ലേ എല്ലാരും
ആ പിന്നെ പാട്ടു ആയിട്ടും പൂള് ഒക്കെ ആകുമ്പോ ആ അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എല്ലാവരും ഒരേയിടത്താണ് കിടന്നത് ഞങ്ങളിങ്ങനെ ഇതെടുത്തിന്നത് മറ്റേ റൂമായിട്ടല്ല എടുത്തത്
ഒന്ന് അ ഫുള്ളായിട്ട് കിടക്കണതായിരിക്കും ഇം
അപ്പോ അങ്ങനെ ആകുമ്പോ അയ് ലന്നെ ബെഡ് പത്ത് ഇരുപത് ബെഡ് ഒരു ഒന്നില് മറ്റീല് ഇരുപത് ബെഡ് ഞങ്ങളത്രയും ആൾക്കാരെണ്ട് നാപ്പത്താറ് ആൾക്കാരൊക്കെ എണ്ട് അപ്പൊ ഞങ്ങള് ഒന്നില് ഇരുപത്തിമൂന്നും ഒന്നില് ഇരുപത് ഇരുപത്തി അഞ്ചോ അങ്ങനെയൊക്കെ ബെഡില്ല എടുത്തത്
ഏഹ് ഇങ്ങളെ ഹസ്ബന്റിന്റെ ഫാമിലിയാനി
ആഹ് ഹസ്ബൻഡിന്റെ ഫാമിലി
ഉം ഈ അങ്ങനെ ക്കെ പോകുമ്പോ കൊറേ ക കാണാത്ത ആൾക്കാരൊക്കെ കാണാൻ കഴിയൂല്ലേ ഇം
ആ ഉം ഉം എല്ലാരും പ പരിചയപ്പെടാനൊക്കെ കഴിയും
പരിചയപ്പെ അങ്ങനെ ഫാമിലിയല്ല ഹസ്ബൻഡിന്റെ ഏട്ടനും അനിയന്മാരും ഇണ്ടാവൂലേ ബ്രദേഴ്സ് ഇണ്ടാവൂലേ അങ്ങനെ പോയത്. അത് നമ്മളിപ്പ എന്നും ഇടക്കിടക്ക് ആ ആറാളിണ്ടിവിടെ പിന്നെ ഓലിക്കില്ലേ കുട്ടികളെണ്ട് പേരക്കുട്ടികളും ഇം പേരകുട്ടികളും ആയിക്കണ് അങ്ങനെ കെട്ടിച്ച കുട്ടികളക്കെണ്ടാവൂലേ ഓലക്കെണ്ട്. കുട്ടികളൊക്കെ മൊത്തം കൂട്ടിട്ടാണ് പറഞ്ഞത്
ആത്രക്കാരുടെത് ഉം ഇവിടെ ഞങ്ങള് ഒ ഒരാളന്നേ ഉള്ളൂ. ഒറ്റക്കന്നെ ഉള്ളു പെങ്കു ട്ടി രണ്ട് നാത്തൂന്മാരെണ്ട്.
ആ ഇങ്ങള് ഒറ്റക്കായ്ക്കും അല്ലേ ആ ഓല് കല്യാണം കഴിഞ്ഞതല്ലേ?
ആ ഓരെ കല്യാണം കഴിഞ്ഞു.
ഉം പിന്നെ ഓന് വൽ ഓന് പിന്നെ സ്കൂളൊക്കെ ഇണ്ടാവും കുട്ടികക്കല്ലേ
ആഹ് ഓലക്ക ഒയ്വിണ്ടാകാണ അന്ന് വരണോ അന്നൊക്കെയ രസണ്ടാവ അപ്പ ഇവിടുന്ന് ഇ ന്റെ മോള് ഒറ്റക്കായോണ്ട് ഓക്ക് പിന്ന കളിച്ചാനും ഇതിനൊന്നും ആളും ഇല്ല.
ആ
ഉം
ഉം പിന്നെ എന്താ അങ്ങനെ ആകുമ്പോ എന്താ വെച്ചാ കുട്ടിയക്കെ ഭയങ്കര എടങ്ങേറാരിക്കുവാറേ
ആ എടങ്ങേറാണ് ഉം ഓക്ക് സ്കൂളി സ്കൂള് ഏഹ്
സംസാരക്കയില്ലേ കുട്ടിക്ക്
ആ സംസ് ആ എണ്ട് പക്ഷെ ഓളീ ഇങ്ങനീ പൊറ ത്തക്ക് കുട്ടികളടക്ക അങ്ങനെ ഇവട ഒറ്റ‌ക്കിങ്ങനെ നിന്നിതായിട്ടേ ഇപ്പ സ്കൂളൊക്കെ പോയപ്പോ സ്കൂലില്ലാഞ്ഞ കാരണം ഇങ്ങനെ പറയും എന്താന്ന് സ്കൂളില്ലാത്തെ സ്കൂള് പോണം എന്നെക്കിങ്ങനെ പറ യും ഉം ഉം
മൊ എത്ര വയസ്സ് മൂന്ന് നാലോ
നാലരായി ഇപ്പൊ ഈ വർഷം ചേർത്തീട്ടൊള്ളൂ ഇപ്പൊ പോയി ഇങ്ങനെ ഇതാവണൊള്ളൂ ഇപ്പൊക്കെ ന ആ ലീവ് ഇപ്പ മൊ ഹറം ആ മാസത്തി മൊഹറം ഒമ്പതും പത്തൊക്കെ ലീവായപ്പളേ അടുപ്പിച്ച് ലീവായപ്പോ ഇങ്ങനിതായി ക്കേനി എന്താ സ്കൂളില്ലാത്തിങ്ങനെ
അതിന് ഒറ്റ‌ക്കിങ്ങനെ നിക്കെല്ലേ ഫോണാ കണ്ടാണ്ടകിലെ ഉം എന്നിട്ട് എന്തേലും വർ ജോലിയൊക്കെ ആരെടുക്കാ ഇയ്യ് എടുക്കോ അതാ ഇമ്മ എടുക്കോ
ഞാനന്നെ എടക്കല് ഇമ്മാക്ക് പിന്നെ അത്രക്ക് സുഖം ഒന്നൂല്ല ഇമ്മ പ്രായായതിന്
എത്ര?
നല്ല ഭായ അങ്ങനെ പണിയൊന്നും അങ്ങനെ എടുക്കൂല. വീട്ട്കൂടെ അകത്തുകൂടെൊക്കെ നടക്കും ഈ സോഡിയം കുറവ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെണ്ട്
അപ്പോ ഉപ്പ
ഇപ്പ ആഹ് ഇപ്പന്റുപ്പക്കും പ്രായായിനെ
ആഹ് എന്താ ഉണ്ടാവൂലേ അപ്പ ക്കേനണ്ട
ആഹ് ഇപ്പ പിന്നെ ഇപ്പാന്റെ കാര്യൊക്കെ നോ ക കാര്യങ്ങള് ക്ക് നോക്കും പുറത്തെക്കൊക്കെ പോകും അങ്ങനെ അങ്ങടികൊക്കെ വല്യ ഇതൊന്നുവില്ല. ഉമ്
അല്ല അപ്പൊ ഫുഡും ഉണ്ടാക്കലോ ഒക്കെ ഈഅന്നക്കാറില്ലേ
ആഹ ആഹ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഉണ്ട്.
ഇങ്ങനെ ഇവിടെ ഈന്നന്നെ ഇപ്പാക്ക് കൊടുത്ത പാക്ക് എൺമ്പത്തിയേഴ് വയസ്സായിക്കണു.
ഏയ് അത്രകായിന?
എഴപത്തിയേയോലുക്കു ആയ്ക്കണു. സുഖല്ല ഇത്പ്പോല്ത്തന്നെ സോഡിയം കുറവ് ഇങ്ങനെയൊക്കെ ഓരൊ പ്രശ്നം. ആഹ് ആഹ് ഓലെ കൊണ്ടാൻ വേണ്ടിട്ട് നേരത്തേക്ക് പോയതേ
ഏഹ്
ആഹ് ഓലെ ആക്കി പോകാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാരും കൂടി എഴുമണിക്ക്. കൂടാൻ വേണ്ടിട്ടന്നെ അങ്ങനെ കാട്ടി
ആഹ ആഹ ആഹ ശരി എന്നാൽ. അത്
അത് ഒന്ന് കട്ടെയോ ഹലോ ഒന്ന് കട്ടെയൊ